ഹലോ
ആഹ് അതെന്താ കട്ട് ആയിന്നോ
അറീലാ ഞാൻ സംസാരിക്കിണയ്ന്റെടയിലാണ്ട് പിന്നെ ഒന്നും അല്ലാതാവണണ്ട് എന്ത്യാ ആവോ പറ്റിയേ
ഒരാതാ വീ
വേറെ എന്തൊക്കെയാ എന്നിട്ട്
ഹാലോ നല്ല വെറുതെ കെടുക്കുമ്പോ ഉർക്കങ്ങനെ വരും നല്ല തണുപ്പുംല്ലേ ഇന്നിപ്പ നേരത്തെ നീച്ചണ്ട് സ് സ്കൂളൊക്കെ പോവാള്ളത് കൊണ്ട് എട്ടു മണിക്ക് സ്കൂൾ ക്കെത്തണം പോവാനാന് ന്നേരത്തേ എണീച്ച് അടുക്കളെയില്കയറിണ്
സുഖയ്നി അടുത്താഴ്ച മുതല് മോൾ ഉണ്ടായതുകൊണ്ടേ ഓള് കൊറേ എൽപെയ്യോന്ന്. ഞ്പ്പോ ഓൽത് തൊട്ങ്ങ്യ ഒരു പരക്കപ്പാച്ചിലേക്കാരം ഞ്ഞൊരു പ- ത്ത് മണിവരെ ഇൻ്റമ്മേ ഓൽക്കാറാന്തി.
ഉം.
ഓ ൽ ണ്ടാ കോണ്ട് ക് കൊറച്ചൊക്കെ എന്തെങ്കിലൊക്കെന്ന് ഹെൽപെയ്യാനെ.
റ്റട്ചേരി അകട്ചേരി തൊട്ക്കാള്ളെരു ഉപകാരണ്ടാവും.
ഉം. ആഹ് പെണ്നെ മാറ്റിക്കൊടുക്ക അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്തൊക്കെയാ എല്ലാരും കട്ട്ന്നോ?
ല്ലാരും കെട്ന്ന് ഒർങ്ങണതാ.
എല്ലാരും കടന്നില്ലേ?
അ അ് പ്പൊ നമ്മളോടായതോണ്ട് രാവിൽ ത്ര സുബേക്കനെ ന്നീക്കണ്ടാ സുബിസ്കര്ച്ച് കെട്.
ആഹ് ആ ഒരു സുഖണ്ട്. ഉം.
ഉം പിന്നെ.
പിന്നെന്തെക്കെ? ന്നാത്തൂന് കുട്ട്യളൊക്കെല്ലേ?
ആഹ് ഓല് മേലെ റൂമിലാണ് കെട്ന്ന് ട്ട്യള് മൂന്നുട്ട്യളുണ്ട്. ഉം.
ഒപ്പാക്ക് കൊഴ്-
ഇല്ലല്ല അങ്ങനെ കാല് വേദന അങ്ങനെങ്ങാൻ കയ്റ്റ് പോവ്ണ്ട് ചില്ലറ നൊക്കട കയ്റ്റ്.
ഏതാണപ്പൊ സുഖല്ലാതയ്നോ?
ആഹ് ഉമ്മ. അൻപതാം വയസ്സിൽ മര്ച്ച്ക്ണ്. നാല്പത്തഞ്ചാം വയസ്സില് സ്ട്രോക്കന്ന് കാണ്ട് അഞ്ച് വർഷം കെട്പ്പിലായി.
അൻപത് വർ വയസ്സായപ്പോ മര്ച്ചും ചെയ്ത്.
ആഹ്.
പെട്ടെന്ന് സ്ട്രോക്കന്ന് ഒരസുഖുല്ലേ നി ആക്ക്.
അപ്പങ്ങള് മൂന്നുട്ട്യളോ?
അഞ്ചുട്ട്യാള്.
വേറിയ എ-
ഒരേട്ടത്തിം രൺ രണ്ടനിയത്ത്യാളും. ഒരാങ്ങളീം.
അ മേം ഒരാങ്ങളോള്ളോ ആ? പിന്നെ വേറൊന്തക്കെ പിന്നെ? പിന്നെന്തൊക്കെ പറെ. എങ്ങനെക്കെ പിന്നെ? ആഹ്. ഞ്ഞാംപ്പ ചപ്പാത്തി ചൂടാന്നൊക്കെ കര്തി. രാവിലെ എണീക്കും ങ്ങനെ ഒർങ്ങാണെങ്കി രാവിലെ എണീ- ക്കാ തോന്നൂലേ ഈ വൈക്ക് കടക്ണോണ്ടേയ്. ചപ്പാത്തിയാവുമ്പോ കുറച്ച് നേരത്തെണീക്കണം. ചപ്പാത്തിയാവുമ്പോ ഇവര് പണിക്കോ ഒരു നാല് മണി നാലരക്കെ നമ്മക്ക് സുബഹിം കൊർച്ചേരരു ദിക്ർ പത്ത് ഇരുപ മിൻറ്റ് ഞമ്മക്കൊന്നോതി കുത്തര്ക്കാ സമയം വാണം. ദാ പ്പത്തിന് അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോ മക്കളെ വിളിക്കണം. അയ്ന്റെടീല് പെര്ത്തി- ചുടല് പിന്നെ ഓലെ വിൾച്ച്ങ്ങാണ്ടാണ് ഞാൻ അവരെ പല്ലേക്കുമ്പോ, ഞാനൗടെ അട്പ്പത്ത് ചുടും. പെര്ത്തലു തും കയ്യണം, കറി രാവിലെ അടുപ്പത്തന്നെ തീമക്കും.
ഉം.
അപ്പൊ ചപ്പാത്ത്യാണെങ്കി ഉം നാല് മണിക്ക് ഒക്കെ ന്നെണീക്കണം.
ആവു.
ചപ്പാത്ത്യാണെങ്കി ഞാ നാലണിക്കൊക്കെണീക്കും. പണിക്കോണോണ്ടേ അഞ്ചര ആറു മണ്യാവുമ്പതിന് ചായ കൊടു- ഇച്ച് പോണം അപ്പത്തിന് അയ്ന്റെ മുന്നേ അടുപ്പതെന്നെ കറി വെന്തിട്ടാണ് ചപ്പാത്തി ചുടാ ഒക്കെ അടുപ്പത്തെ ന്നെ മുറ്റത്ത്. ഉം. മുറ്റത്താണ് അടുപ്പ് വറകട്പ്പ്.
പ്പ് കത്തിച്ചാണ്ട് എല്ലോം ചൊ ചപ്പാത്തീം കറീം ഒക്കെ ഉണ്ടാക്കല് ല്ലെ?
ആഹ് ആഹ്. അപ്പൊ പണിക്കൊവുമ്പോ വേണ്ടാന്ന് പറയും ന്നാലും നമ്മക് ക്കങ്ങനെ പറഞ്ഞയ്ക്കണ് ഏ
ആ ഗ്രൂപ്പ്ണ്ടായി ഗ്രൂപ്പ്ണ്ടാക്കീറ്റെന്തായി മറ്റേ തുടങ്ങിയ?
ആഹ് അതില് ഞാൻ ചേ ചേച്ചീ ചെറുക്കാൻ പറഞ്ഞക്ക്ണ് ഇന്ന് കൊറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെ ന്നീനു.
ആഹ്
ഞമ്മക്കൊയിവ് ഒയ് വുള്ള സമയത്ത് ഇതീനിരിക്കും അപ്പൊ പിന്നെ വല്ലാത് ത് അയ്മക്ക് നോക്ക്ണില്ല ഞ്ഞി ഏതാ യാലും ഇതണ്ട് കഴിഞ്ഞോട്ടെ ചാരിച് ട്ട് ഞാന് നിക്കാണ് ഒക്കെപ്പാടെ മുന്നോട്ട് പോകാൻ കഴൂല. അപ്പൊ പറഞ്ഞുന്നോട് അതീക്കെർ ങ്ങിയാല് നമുക്ക് അതിലന്നെ റാഫിൻ അമ്മേ അങ്ങനെ ഓൻ ന്റെ മാതിരി അങ്ങനെ ചെയ്യര്ത് അപ്പൊമ്മക്ക് അതിലെന്നെ നിക്കണം അപ്പോ നമ്മ ക്ക് എന്നെയ് ലും ആകുള്ളൂ
താരപ്പ അന്റെ മെൻടറായിറ്റ് വര്ന് റാഫി--ല്ല
പേര്
ആഹ് ഓർമല്യ ഹ് ഹ്
ആ വേറൊരാളാണ് ഞാൻ പറയണ്ട് ഞാനെയ് നമുക്ക് കൊർച് ഞ്ഞി നാളെ വിളിക്കുമ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദായിട്ട്
പറയാ ഓക്കേ ഓക്കേ.
ആഹ് പിന്നെ വേറെന്തൊക്കെ വേറെ ന്തെങ്കിലും വിശേഷങ്ങള് പറ
മഴയും ചൂടൊക്കെയ്റ്റ്
കാലാവസ്ഥ ലെ പനി ഞാൻന്ന്പ്പോ ഹോസ്പിറ്റൽ പോയി പെരും തെര്ക്ക് വെ ആശു
പ്പല്ലാ കുട്ടിയേക്കും ഉണ്ട് ഇങ്ങനെ സ്കൂൾന്ന് ഓരോ കുട്ടിയാൾതീന്ന് കുട്ട്യേക്ക്ങ്ങനെണ്ടാവാണ്.
ആഹ്
ഉം പെട്ട മേഗം മാറുണുല്യ ക്ഷീണംങ്ങോ ണ്ട് നിക്കാൻ വയ്യാന്നറീണ്ട് ഉം.
പനിച്ചാലൊ ഇൻക്കു അങ്ങൻതന്നെ എന്നെങ്കിലു ഒരു പനി പനിക്കു ആ പനി എന്താന്നറിയോ? ഹും ഹും പണ്ടാ കൊറോണീല് പനിച്ചതാ പിന്നെ വല്ല പൻച്ചിട്ടില്ല തോന്ന്ണ്. കൊറോണണ്ടായല്ലോ ഞങ്ങക്കൊക്കെ ണ്ടായി ഭയങ്ക ക്കെരെ എന്തൊരു അസുഖയ്ന്നുന്ന റിയോ ആഹ് വിടെ എല്ലാര്ക്കും ഇണ്ടായിന്റെ മോളൊക്കെ ആ മോൾക്ക് അതോണ്ട് കൊറെ കെ തിട്ടീലെ ഞങ്ങള്. ഇപ്പളാ ഒന്ന് മാറിക്കിട്ടിത് ഓൾക്കൊരു ചുമ നിക്കാത്ത ചുമ.
ന്റെ മോക്കുണ്ടായ്ന് ഒര് കൊല്ല ചുമേന് ന്റെ ചെറുതിന് അഹ് ന്റെ റബ്ബേ എടങ്ങാറ ഒരു ഒരു കഫള്ള ചുമയല്ല ഒരു ഡ്രൈ കൊര. പേടിയാവും കൊര്ക്കണണ്ടാല് അ അ ആ
ഓള് കടക്കിന്ന് എണീറ്റാ
അതന്നെ അതതന്നെ ഇന്നെ ഇളകാൻ പറ്റൂല ഇളകാൻ പറ്റൂല
ആ ആ ഏ അങ്ങനത്തന്നെണ്ട് ന്നിട്ട് ഞങ്ങള് കൊറേ എല്ലാ മരുന്നും കാക്ക പണിട്ടുന്ന പൈസ ഫുള്ള് ഓൾക്ക് വേണ്ടി
ബാക്കി ഇെ അയ്യായിരം പത്തായിരം പോലെ എത്രമാരി ഇന്റെ മോൾക് കൊടന്ന് കൊട്ത്ത്ണ് ലാസ്റ്റ് മറ്റേ വലിക്കണ മരുന്നില്ല നമ്മളെ ശ്വാസം മുട്ടൽ ക്കാര് വലിക്കണ അത് വരെ കൊട്
ആ അതൊ അതൊക്കെ കൊടുത്തു അതോണ്ടൊന്നും ഒരു കുറവുല്ല
പിന്നെ അല്ലാഹ് എങ്ങനെ നിർത്തിന്ന് അല്ലാഹ്ക്കെന്നെ അറിയൊള്ളൂ
ഉ ലാസ്റ്റ് ഇവിടെ ഒരു ഹോമിയ ഉണ്ടായിരുന്നു ഹോമിയൊ പലതും പോയി പിന്നെ ഇവര് ഇവിടെ അടുത്തൊരു ഹോമിയോ അവിടുന്നും മരുന്ന് കുടിച്ച് അതൊരു ചെറിയൊരു കൗൺസിലിങ്ങും കൊടുത്ത് അതിന്റെ മരുന്ന് കൊടുത്തോടപ്പൊ അസുഖം തന്നെണ്ട് മാറി
ആ ഇത ഏതോ ഒരു മരുന്ന്മ്മെ പെട്ടെന്ന് സി അഏതൊരു മരുന്ന് ഇണ്ടേന്ന് ഞാൻ ഒരു ഗുളിക കൊടുക്കലാണ്
വീടന് വീടിനെ കൊറെ മാറ്റി തിരിച്ചു അങ്ങനെ കൊറേത് ചെയ്ത്
ആഹ്
ഏതായാലും മാറി ഇപ്പ കുഴപ്പൊന്നുല്ല
വലുതിന് ലേ
ഇടങ്ങേറായി ആ മക്കൾക്ക് ഇടങ്ങ വയസ്സുഖ ഇണ്ടായാ ഞമ്മളെണ്ട് ഇടങ്ങയറവാണേ
പറ പറയണ്ടാ
സ്കൂൾ സ്കൂൾക്കും പോവാൻ പറ്റൂല പത്താം ക്ലാസ്സിലായപ്പോ പിന്നെ കൊറെ അങ്ങട് എല്ലാം മാറിട്ടോ
ആഹ
ഒരു എട്ട് പറയണം ഒരു ഏഴ് ആറ് ഏഴ് ആറ് മുതല്
അല്ല പത്തില് മാറിയത കൊണ്ട് നന്നായി എല്ലെ ആ പെണ്ണിന്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കൊളായിനി
അതന്നെ ഒരു ഏഴന്ന് എട്ട്ന്നും എട്ടന്നും ഒമ്പതിന്നും സ്കൂൾക്ക് തന്നെ പോയിട്ടില്ല
ആഹ കേൾക്കുന്ന ചെങ്ങായിച്ചിയാ ആ
പിന്നെ വേറെ എന്തൊക്കെയൊക്കെ എന്നിട്ട് നാളക്കെ ആഹ് ഇങ്ങക്ക് കടി നോക്കണ്ടല്ലോ ല്ലേ
ഏ കടി എന്താ അരി വെള്ളത്തില് ഇടാന്നൊക്കെ പറഞ്ഞു
ആഹ
ആഹ
എന്നിട്ട് ഇനീ നാളെ പോകങ്ങള് നാളെ
ആഹ് നാളെ എന്താലും പോണം നാളെത്തെ മദ്രസ തന്നെ പോയി ഇന്റെ ചെറുതിന്റെ നാളത്തെ മദ്രസം പോയി സ്കൂ സ്കൂളും പോയി
ആഹ് ഓൻ്റെ പോവൂല്ലേ
അനെ ഓളിഞ്ഞ്സാ ര ആഹ രണ്ടാള്
ആഹ
അപ്പനിപ്പൊ അല്ല രണ്ടു പെൺകുട്ടികള്
ഏഹ് ചെറുതും
ആഹ ആഹ ആഹ ഒരാളല്ലേ അപ്പൊ
കാക്കു കാക്കു എന്താ പണി പറഞ്ഞെ
ഡ്രൈവർ ആണ്
ആഹ നമ്മളെ പണിന്നെ ഞമ്മളെ പണിന്നെ എന്ത എന്ത് പണി എന്തി മേണ്
ആംബുലൻസ് ആണ്
ആഹ്
ഉം
ഇവര് പിന്നെ ഏച്ചർമ്മ
ആഹ്
പിന്നെ ഓട്ടോ ഓട്ടോ ണ്ട് ഫ്രീ ഒക്ക കഴിഞ്ഞ് വരുമ്പോ ഓട്ടോ ഓടും.
അയ്ശരി
ഉം എന്നിട്ട് വീട്ടിലുണ്ടാവൂലേ? അവിടെ ഉമ്മിപ്പിയൊക്കെ ഉണ്ട്.
ഉമ്മ തറവാട്ടിലാ.
ആഹ്.
ഉം
പിന്നെ എന്തൊക്കെയാ? നിങ്ങളെ വീടിൻ്റെ അടുത്ത് പിന്നെ തോടൊക്കെ ഉണ്ടോ?
ഇവിടെ ഇണ്ട് ഇന്റെ ഇവിടെ വീട്ടന്റെ അടുത്ത് പൊഴോക്കെ ഇണ്ട്. എടെ കുളത്തിലൊക്കെ പോയി കുളിക്കലുണ്ട് ഉം.
തോടിന്റെടുത്തന്നിട്ട് വീട്?
ആഹ് തോടിന്റെ എടുത്തല്ല ഒരു പോഴണ്ട് ഞങ്ങൾ പണ്ടൊക്കെ നീന്തിക്കുളിച്ച പോഴയാണ് ഇവിടെ എന്റെ കെട്ടിച്ചവടൊന്നില്ല പുറത്തേക്കെ ഇറങ്ങലില്ല.
ഉം
പിന്നെ ടൂറെടക്കാൻ പോയി വെക്കേഷനല് പോയിനാ? ഉം
ഓരോ ഒരോ പോവാ മക്കള് എപ്പളും പറയും മ്മക്ക് കടല് കാണാൻ പോവാ പിന്നെ ചെറുതും പുടയാട വെച്ചിട്ട് കടലൊന്നും കണ്ടിട്ടില്ല ഏതോ ഒരു മുന്നേ ഒരു ഫോട്ടം വരക്കുവള് എന്നിട്ട് മറ്റോളെ കൊണ്ട് വരപ്പിച്ചും അത് മൂന്നാ ഇപ്പച്ചിമ്മച്ചി നടുവിലും കടലിക്ക് നോക്കി ഇക്കണ ഫോട്ടോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ? ഹലോ ഹലോ